ഹലോ കൊറെ ദിവസായല്ലെ വിളിച്ച് വിളിച്ചട്ടൊന്നും കിട്ടുന്നില്ല
ഉം ഇവിടെക്കെ തന്നെ ഉണ്ട് ഓരോ തിരക്ക ആയിട്ട് കൊഴപ്പൊന്നുംല്ല ഇങ്ങനെയൊക്കെ ണ്ടായിരുന്നു ഞാൻ പിന്നെ അന്റെ ബ്രദർ ന്നഎന്തോ കല്യാണമായി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ ആ ഒരു തിരക്കിലാവുന്ന് വിചാരിച്ച്
ആഹ് തരക്കിലൊക്കെ തന്നെയാണ് ഞാനതിനാ വിളിച്ചതും ഇപ്പൊ കാര്യായിട്ട് അത് പറയാനാ വിളി ച്ചത് ഫംഗഷൻണ്ട് കല്യാണാണ് ഒക്ടോബറിലാണ് ട്വന്റി സിക്ത്തിനാണ് എന്തായാലും വര ഫാമിലിക്കായിട്ട് എല്ലാരും കൂടെ വെര
ഓ വരാ വരാ എ
കല്യാണം ബ്രൈഡിന്റെ വീട്ടിന്നാണ് ആഹ് ബ്രൈ ഡിൻ്റെ വീട്ടിന്ന കല്ല്യാണം പിന്നെ ആഹ് നമ്മുക്ക് റിസപ്ഷന്ണ്ട് എന്താലും തലേന്നേവാ അൻക്ക് ലോങ്ന്ന് ഇവിടെ എത്തണ്ടേ തലേന്നേ ഇവിടെ നിൽക്കാം ആഹ് പിന്നെ നമുക്കിപ്പ മേക്കപ്പ് പ്പിനാണ് നമുക്ക് പ്പൊരാളെ കിട്ടാത്തത് നിന്റെ നാട്ടിൽ അവിടെണ്ടങ്കിലും ഉണ്ടോ കുറച്ച് ഉം
അ വിടെ കൊഴപ്പൊന്നില്ല ആൾക്കാരൊക്കെണ്ട് അവിടെ എന്ത് പറ്റി
ഇവിടെ നമുക്ക് അത്ര അങ്ങോട്ട് അഫോർഡബിൾ അല്ല റേറ്റ് ഒക്കെ ഭയങ്കര ഒരു ക്ക സ്ഥലത്തും ഭയങ്കര കൂടുതലായി തോന്നും ബ്രൈഡിൻ ദ് പ്പവക്ക് മാരേജ് ഫംഗ്ഷനും വേണം പിന്നെ റിസപ്ഷനും വേണം അപ്പൊ രണ്ടിനും നമ്മളന്നെ ആ അപ്പൊ നോക്കട്ടെന്ന് കമ്പാരിറ്റീവ്ലി ആ കെറവുള്ളേ ആരെതെങ്കിലും ഏൽപ്പിക്കാന്നുള്ളതില്ലേ
ആഹ് അത് ശരി എല്ലാ ചെയ്യുന്നവരും വേണ്ടേ ആതരിക്കും പിന്നെ രണ്ടു കൂടെ വരുമ്പോ രണ്ട് കൂടെ വരുമ്പോ കുറച്ച് പേയ്മെന്റിന് കുറവുണ്ടാവില്ലേ
ആ പിന്നെപ്പന്താ ച്ചാല് സ്റ്റാർട്ട് ചെയ്യുന്നോരൊക്കെ ഉണ്ടാവല്ലോ വർക്ക് പഠിച്ചിറങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ആവുമ്പോ കുറച്ച് കുറഞ്ഞിട്ട് കൊടുക്കല്ലോ
ആഹ്ആഹ് പക്ഷെ അങ്ങനെ ആവുമ്പോ എന്താറയോ അവർക്ക് അ ത്ര ങ്ങട്ട് എക്സ്പേർട്ട് ആവണം ന്നു ഉണ്ടാവില്ല അതുംണ്ട് ഉം അത് നീറ്റ് ക്ലീൻ ആയിട്ട് വരും വേണ്ടേ കാണുമ്പോ ഒരു കോലത്തിൽ വര്ണ്ടേ മറ്റേത് ഭാരി തേച്ച് ട്ട്
വൈകീട്ട് വരെ നിക്ക വേണല്ലത് ഉം
ഉം രാവിലത്തെ അത് ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വേറൊരു കോസ്റ്റ്യൂംസ ആയി അപ്പൊ അതിന്റേതായ സെറ്റില് വരും വേണം അതാണെങ്കിൽ നൈറ്റ് വരെ നിക്കും വേണ്ടേ എല്ലാ ഇതിലറ്റ രീതിൽ സെറ്റ് ആവണ്ടേ ഇപ്പം ആ ബ്രദറിനപ്പ എന്താ ചെയ്യുന്ന
ബ്രദർന്ന്പ്പം പുള്ളിക്കാരണ്ടത് ഒരാളെ വെക്കണം എന്നാണ് ചെറുതായിട്ട്ന്നന്ത എന്താ വെച്ചാൽ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാനും
ഉം
അല്ലെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്സൽ തന്നെ ചെയ്യുവന്നുള്ളത് അറിയില്ല
ഉം ഉം ഉം അവർക്ക് പിന്നെ വലിയ സീൻ ഇല്ല വിചാരിക്കാം പെണ്ണുങ്ങളെ പോലെ അത്ര നമ്മുക്കണ കൂടുതലായിട്ട് ഒരുങ്ങനും ചമയാനും
ആ അതെനമുക്ക് പിന്നെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഉണ്ടാവോ അത് ഫേസില് ജസ്റ്റ് ഒരു മേക്കപ്പ് ഒക്കെ എന്തെങ്കിലും ചെയ്യാനല്ലേ ഉണ്ടാവുള്ളോ ഇതിപ്പോം ബ്രൈഡിന ആകുമ്പോ ഹെയറും ആഹ ഹെയറും സാരിയും ഒന്നായിട്ടരു ടാസ്ക് ആണ്
ടാസ്കാണ് അതന്നപ്പം ആരെങ്കിലും ഉണ്ടോ ഞാൻ നോക്കിട്ട് എന്തായാലും ഞാൻ പറയാം
ആഹ് ഞങ്ങൾക്കും വേണം എനിക്കോ അമ്മയ്ക്കോ ഒക്കെ ഒരുങ്ങാനുള്ളത് അതും ഒരാളെ വേണം ഉ ജസ്റ്റ് ഒന്ന് സാരി ഡ്രൈ്പ് ചെയ്യാനും പിന്നെ ഹെയർ ഒക്കെ ഒന്ന് ശരിയാക്കാനും
നമുക്ക് സാരിൻ്റെ തും മേക്കപ്പിന്റെ എന്തേലും ചെയ്യാ ഹെയറിന്റെ കാര്യം സഹിക്കാൻ പറ്റാത്ത അത് എങ്ങനെ വെച്ചാലും റെഡി ആവില്ല
ഉം ഹെയർ അതാണ് ഞാനിപ്പോ എങ്ങനെ ഓൺലൈൻ സൈറ്റിലൊക്കെ എങ്ങനെ കാണാം ഹെയർ എസ്റ്റൻഷൻസ് ഒക്കെ മുടിയൊക്കെ തൊഴിഞ്ഞൊരു ഇതായത് നീ കണ്ടതല്ലേ അപ്പൊ ഞാൻ വിചരിച്ച കുറ ഹെയർ എ്ട്രൻഷൻസ് ഒക്കെ വാങ്ങിട്ട് ഒന്ന് വാങ്ങിട്ട് അത് വെച്ച് എന്തെങ്കിലും ശേഷം ചെയ്യാന്ന് അപ്പൊ അത് വെക്കണെങ്കില് വെക്കണമെങ്കിൽ ഒരാളെ ഹെൽപ്പ് വേണം
അതെ അതെ അതെ പറയാന്ന് അത് വാങ്ങിച്ചോൊണ്ടും കാര്യംല്ല അത് വെക്കണമെങ്കിൽ ഒരാള് വേണം അത് അതിന്റേതായ ഒരു ലുക്കിൽ അത് സെറ്റ് ചെയ്യണം
അതിന്റെ ലുക്കിൽത് സെറ്റ്
അതതെ ബിസിനസ് അത് പോയി വെറുതെ വേച്ച് അതെ അതവാ അങ്ങനെ ഞാനണള്ള എടുത്തിരിക്ക്പഴ ആയിരിക്കും ഇത് ഊരി പോന്ന തീർന്ന കാര്യം പിന്നെ പറയാനിരിക്കാ വേതം നാണം കെട്ട് നാറും വേറെ
കനാന്
ഉം എന്തായാലും നോക്കിയോക്കെ ഇങ്ങനെ കുറച്ചൂടി എന്താ ഡ്രസ്സ് എന്താ എടുക്കണ സാരിയ
ഡ്രസ്സ് ഇപ്പ സാരി തന്നെ ആയിരിക്കും മേ രേജിന് ഇപ്പ സാരി തന്നെയായിരിക്കും എനിക്ക് അത്ര ഇഷ്ടല്ല സാരി സാരിടാ കാരണം കൊറച്ച് വെയിറ്റ് ഒന്ന് കൊറയാണ്ട്
ആ ആഹ പിന്നെ പിള്ളേരെ ആരും പിടിച്ച് വലികണ്ടല്ലോ
പിന്നെ അമ്മയ്ക്കൊക്കെ നിർബന്ധണ് സാരി എന്നെ എടുത്താൽ മതിയന്ന് പിന്നെ അവനടുത്ത് തരിയാണല്ലോ ചെയ്യാ
ആ അതെ അതെ ആ അവര് എടുത്ത് തരിയാ ചെയ്യാം അപ്പ അവരെന്താലും സാരി എടുത്തേരോള് പക്ഷെ നമ്മുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്
ആഹ് പിന്നെ നമ്മള് ഓരോ ബുദ്ധിമു ആ റിസെപ്ഷന് പിന്നെ ഇഷ്ട ത്തി നെന്തെങ്കിലും എന്താന്നറിയില്ല അതിന് അമ്മ സ്റ്റിച്ച് ചെയ്യുന്നോണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ന്റെ അമ്മ സ്റ്റിച്ച് ചെയ്യുന്നോണ്ട് പിന്നെ അമ്മയ്ക്ക്ന്തെങ്കിലും പണി കൊടുക്കാം
ആഹ് അത് പിന്നെ ആള് ഏറ്റവും നല്ല ആ കാര്യം സാരികൊഴ പ്പൊന്നും ഇണ്ടാവില്ല അത്ര പ്രശ്നൊന്നു ണ്ടാവില്ല പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ബുദ്ധിമുട്ടേ ഇവരനേം നോക്കണം ഈ സാരിയും മെയ്ന്റെയ്ൻ ചെയ്യണം അതാണ് ഭയങ്കര പാട്
അതാണ് നമുക്ക് ബുദ്ധിമുട്ട് കാരണം സാരി മ ഇവരെ എടുക്കുന്നുമ്പതന്നെ സാരി വേറെ വഴിക്ക് പോയി
ആഹ് അതാണ് ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഇവരെ എളേമന്റെ കല്യാണം മോന്റെ കല്യാണം ഉണ്ടായിട്ട് ഞാൻ ഇവരോട് പറഞ് സാരിയൊന്നും ഇടുക്കണ്ടന്ന് കാരണം നമ്മളെ ഇവര് എന്താച്ചാ ഏട്ടത്തിയമ്മ അല്ലേ എന്ന്ള്ള ആ ഒരുത് വെച്ചിട്ടാണ് സ്ഥാനം നോക്കയിട്ടാണ് ഇവര് സാരി എടുത്തെര്ക്ക്ന്ന് നമു ക്കി ഈ സാരിം പിള്ളേരനൊക്കെടുത്ത് പോകണ ഭാഗണ്ടോ എന്നിട്ട് ഞാൻ എന്നിട്ട് അതെന്നെ ഇട്ടിട്ട് ആകെ പെട്ട് അതെ നമ്മളെന്നെ ഞാന് എന്നിട്ട് അപ്പം ഏട്ടനോട് പറയും കുട്ടിയോളെ നോക്കിക്കൊണ്ട് എന്റെറ അട്ത്തേക്ക് ആരെയും പറഞ്ഞ് അയക്കണ്ട സാരി ഉടുത്തിട്ട് കാരണം ഇച്ച് ഇത് രണ്ടും കൂടെ മെയ്ന്റെയ്ൻ ചെയ്യാൻ പറ്റില്ലായ് ഇത് നമ്മൾ ഒന്ന് എടുത്ത് വരുമ്പോത്തിന് സാരി സാരി വെയ്ക്കി പോവും അല്ല ഹും
ഒക്കെ അയിന്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും അതും ഉണ്ടാവും
അതെ അതിന് പിന്നാലെ ഓടണം അപ്പൊ സാരിക്കെ പഷേ പക്ഷെ എല്ലാരും പറിം സാരി നമുക്ക് അത്ര നമ്മളത് യൂസ് ചെയ്യാത്തോട്ടുള്ള ബുദ്ധിമുട്ട് ട്ടാണ് ഡയലി യൂസ് ചെയ്യണെങ്കിൽ അത്ര സീനില്ല
ഞാൻ ഇന്നേ വരെ കല്യാണത്തിന് ഇട്ടത് ന്നല്ലാതെ പിന്നെ ഇട്ടിട്ടേ ഇല്ല
ആ അയ് ശരി അപ്പൊ ഈ എന്തേലും ഫംഗ്ഷനൊക്കെ വരില്ലേ ഓണം വിശുനൊക്കെ എട്ക്കില്ലേ
ഇല്ല സാരി എടുക്കാറില്ല ഞാൻ അധികം ഫ്രോക്ക് തന്നെ ഇടാറുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഫ്രോക്കോ ലഹങ്കയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ജീന് ടോപ്പ് അങ്ങനെ മോഡേണായിട്ടുള്ള എന്തേലും എന്റെ അനിയന്റെ മേരെജിന് പോലും എട്ത്തിട്ടില്ല എന്റെ സ്വന്തം അനിയന്റെ മേരേ ആഹ് അവൻ തന്നെ
സാരി വല്ലാണ്ടെ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും എന്തെേലും അത്രയും ഗതി കെട്ടം മാത്രം എടുക്ക ഇട ന്നല്ലാതെ ഇട്ടാണ് ഇന്നട്ട് അതിട്ട് നമുക്ക് നടക്കാൻ പറ്റാണ്ടെന്നെ പാടാണ്
അതെ എടുക്കാ എങ്ങനെയാന്ന് പോലും അറിയില്ല ഇപ്പോ ഇന്നിപ്പോ എവിടെ എവിടെന്ന പാലക്കാടൊക്കെ ഞങ്ങള് വിചാരിച്ചേ ഇപ്പ എടുക്കാൻ പോവാനൊക്കെ
ആ ഇവിടെ മറ്റേ എ ആർ ഏയാറുണ്ട് ആ എയർ ഹാൻഡ്ലൂസിലും നല്ലണ്ട് ഉം ഉം അവിടെ സംഭവാണ്
എ ആർ ഹലംസിന്റെ ആണ് പറഞ്ഞത് അത് ഇപ്പം പാലക്കാടേക്ക് എത്തണ്ടല്ലേ എവിടൊയായിരുന്നു അത് സ്ഥലം
വേണ്ട വേണ്ട അത് തിരുവിലാമല പറയും ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് തിരുവിലാമല ഭാഗത്തേറ്റ് ആഹ് അവിട്ന്നാണ് എന്റെ മാമന്റെ മോന്റെ ഡ്രസ്സ് അവര് അവിടുന്നട്ത്തത് അവിടെ പിന്നെ വെഡ്ഡിംഗ് പർച്ചേയ്സിന് കുറച്ച് എന്തൊക്കെയേ ഓഫേഴസ് കാര്യങ്ങള് അതൊക്കെ വരുന്നുണ്ട് പക്ഷെ നല്ല
അതലെ അതെല്ലേ നല്ല അഫോർഡബിൾ റേറ്റും ആണ് നമുക്ക് ഇവിടുന്ന് ഒരു ടു തൗസൻഡ് വാങ്ങ സാധനം അവിടുന്ന് തൗസൻണ്ട് റിന്റെ ബിലോ ആയിട്ട് കിട്ടും തോന്നുന്നു
ഉം ഉം ഉം അങ്ങനെയൊക്കെ കുറചൊരു ഇത് കൊണ്ട് കാണാനും നല്ല അത്യാവശ്യം നന്നുട്ടോ നല്ല സംഭവ സെറ്റ് അടിപൊളി സാരിയൊക്കെ ആയിരുന്നു അവരെ എടുത്തതൊക്കെ മൊത്തം ഉം ഉം
ഉം ആ ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചത് ഇപ്പ അവളേയും കൂട്ട കൂട്ടിട്ട് പോവാ
ആഹ് അവഴേ കൂട്ട്ന്നാണല്ലോ വരേണ്ടത് പിന്നെപ്പൊ അവര് ഡ്രസ്സ് ഒക്കെ എടുത്ത് പോയപ്പോ ഇണ്ട് പറയുന്നെ ഇഞ്ഞ് ഓണത്തിന് വരുമ്പോ ഓണത്തിന് ഇപ്പൊ ഡ്രസ്സ് എടുക്കണല്ലോ അപ്പൊ അവരുടെ കല്യാണം കുറച്ച് - കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോ ഇപ്പൊ അവളുടെ വീട്ടേക്കും ഫസ്റ്റ് ത്തെ ഓണമല്ലേ അപ്പോ നമ്മൾ ഡ്രസ്സ് കൊടുക്കണമല്ലോ അപ്പൊ അതിന് ഇനിപ്പോ ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്ക ഇവിടേക്ക്‌ തന്നെ വരണം എന്നൊക്കെ പറയണ്ട് എ ആ റിൽ തന്നെ പോണം ആ നല്ല ഇതുണ്ട് നല്ല റേറ്റ് കുറവുണ്ട് ആഹ് ഞങ്ങൾക്ക് ഇവിടെ അടുത്താ പക്ഷെ മാമന്റെ വീട് അവിടെ കാലിക്കറ്റാണ് ആഹ് അവര് അവിടുന്ന് വന്നിട്ടാണ് എടുത്തിട്ട് പോയത്
ശരിയാ ഞങ്ങക്കതാണ് ഇവിടുന്ന് വരുമ്പൊ അങ്ങനെ പെ എപ്പഴെപ്പഴും വരാൻ പറ്റില്ല ആഹ് മാരേജ് ഫംങ്ഷൻ ആയതോണ്ട് വരാം
ആഹ് ആഹ് അവര് അതുപോലെ തന്നെ രാവിലെ എന്തോ ഒമ്പതരൊക്കെ ആവുമ്പോ എന്തോ അവിടുന്ന് ഇറങ്ങീന്ന് തോന്നണു ആഹ് എട്ട് എണി എട്ടരക്കെ ആകുമ്പോ എറങ്ങി പക്ഷെ ഇവിടുന്ന് രാത്രി ഏഴ് എട്ട് മണിയൊക്കെ ആവുമ്പഴാണ് ഇവിടുന്ന് പോയത്
ഉം ശരിക്ക്‌ അവിടെ ഒരു ഒമ്പത് മണി ആവുമ്പൊ എത്തുന്ന രീതില് വേണം
എത്തണം അതെ അതെ നേരത്തെ എത്തണം എന്ന പിന്നെ എന്നിട്ട് ഇവിടുന്ന് പോകുമ്പഴേ നല്ല ബ്ലോക്കിലും പെട്ടു ഏഹ് ഇപ്പം മാ മാമന്റെ മോൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ വീട് വരുന്നെ വയനാടാണ് വയനാട്ടിക്കണ്ട് എത്തെണ്ടാ അടിവാരം ഭാഗത്തേക്ക് കേറ്റണം അപ്പൊ അ ത്രയും ദൂരേന്ന് വന്നിട്ട് ഇവരി ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് തന്നെണ്ട് രണ്ട് രണ്ടര മണിക്കൂറ് അത് ബ്ലോക്ക് അവിടുന്ന് അങ്ങടും ഉണ്ട് രണ്ടു മണിക്കൂറിനടുത്ത്
പിന്നെ അവള അവിടെ
ആഹ് ആഹ് അവിടെ ആക്കും വേണ്ടേ ഇവര് എന്നിട്ട് അവിടെ എത്തിയപ്പോത്തിനം ഇപ്പ പുലർച്ച രണ്ടണി രണ്ടര മൂന്നുമണീക്ക ആയിക്കണൂന്നു പറയണു
ആഹ് ഞങ്ങള് ഇതുപോലെ എന്റെ ബ്രദറിന്റത് ഉം വയനാട്ടിന്ന എടുത്തിരുന്നത് സിന്ദൂർ
ആഹ് സിന്ദൂറ് ആഹ് ആഹ്
ഒരു കളക്ഷനും ഇല്ല റേറ്റും കുറവില്ല ഫുഡും തന്നില്ല
ആഹ് ആഹ് പിന്നെ ഇവിടെ അങ്ങനൊരു കാര്യിണ്ട്ട്ടൊ ഏ ആറില് ഫുഡ്ഡില്ല
ഫുഡ് ഇല്ല്യാല്ലേ
ആഹ് ആഹ് ഫുഡില്ല കാരണം വെച്ചാൽ ഫുഡിന് നമ്മള് വേറെ പുറത്ത് പോണം കാരണം ആ ഒരു ഏരിയേല് മൊത്തം ഇങ്ങനെ ടെക്ടേഴ്സ് തന്നെ കൈത്തറിന്റെ തന്നെ ആഹ് പക്ഷെ അതുകൊണ്ട്ന്നെ അവിടെ ഒരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നു ഇല്ല ആഹ് ആഹ്
സ സാധാരണ നമ്മടെ നാട്ടിന്നൊക്കെ വാങ്ങിക്കുമ്പോ
ആഹ് ഇന്റനാ ഇവിടെ പറഞ്ഞാല് കുത്താംപുള്ളി ആണ് വരണത് അപ്പൊ ആ ഒരു കുത്താംമ്പുള്ളിയിലാണ് സെ റ്റ് മൊത്തം അപ്പൊ അവിടെ അതോണ്ടൊരു ഹോട്ടലോ ചായക്കട യോ ഒന്നുല്ല നമ്മളയ്ന് വേണ്ടീട്ട് നമ്മള് കുറച്ച് പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞില്ലെ തിരുവില്ലാമല്ല പറഞ്ഞ സ്ഥലം അവിടേക്ക് പോയി അവിടെയാണ് ഹോട്ടലുള്ളത് അവിടെ പോയിട്ട് കഴിച്ചിട്ട് വരണം പക്ഷെ നല്ല ഇവിടെ നല്ല ആഹ് സെറ്റ് ആണ് പറഞ്ഞു എല്ലാതും ആഹ് കിട്ടും കിട്ടും അഹ് അവര് പറഞ്ഞു നല്ല സായ് നല്ല റേറ്റിന്റ നമ്മളാ ആ സാരി വരച്ച് നോക്കുമ്പം നമുക്ക് റേറ്റ് നല്ല കുറവായിട്ട് തോന്നീന്നൊക്കെ പറയും പിന്നെ വെഡിങ്ങിന്റെതാന്നും കൂടി പറഞ്ഞപ്പം അവരെന്തൊ കുറച്ചും കൂടി ഡിസ്‌ കൗണ്ട് കാര്യങ്ങള് എത്ര പേഴ്സൻന്റെജ് ഒക്കെ ഡിസ്കൗണ്ട് ഇട്ട് വെച്ച്
അതേലേ ഉം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള സാരീസൊ ക്കെണ്ട് അപ്പൊ അതൊക്കെ ഒരേപോലെ ഇള്ളത് അത്യാവശ്യം റേറ്റ് കുറവിനൊള്ള കിട്ടണല്ലോ
കിട്ടണല്ലോ അതെ അതെ അങ്ങനെ അതൊക്കെ നല്ല ഇണ്ട് പറഞ്ഞു ഇവര് ഇവിടെന്ന് ഇട് ത്തസാരി ഇവരിക്ക് അതുപോലെന്നെ കൊടുക്കാനൊക്കെള്ളതൊക്കെ അങ്ങന തന്നെ എടുത്തത് അപ്പ എല്ലാരും കല്യാത്തിന് ഇട്ട് വന്നതും അടിപൊളി സാരികളാ
കണ്ടാലൊക്കെ നല്ല പട്ടിന്റെ ഇതിലൊക്കെ വന്നിട്ടും കുഴഞ്ഞിട്ടുള്ള രീതീലും എല്ലാംകൂടി സെറ്റ് ആയിട്ടിള്ള രീതിയിലാര്ന്ന് വന്നിണ്ടാരുന്ന് അതെന്തായാലും നോക്കി പറഞ്ഞു നോക്കിയോക്ക് അവരോട് പറഞ്ഞു നോക്കിയേക്ക് അവർക്കൂടി ‌ താല്പര്യം ഇണ്ടെന്നിണ്ടെങ്കി നോ‌ക്കി
ക്കട്ടെ അങ്ങനെയാ പറഞ്ഞത് നീ എന്തായാലും മറക്കാതെ വാട്ടോ ശെരി എന്ന ശെരി ഉം വിളിക്കാം.
ആഹ് ശെരി.